ഹലോ?
ഹലോ ഉറങ്ങിയോ?
ആ കിടന്നായിരുന്നു.
എല്ലാരും ഉറങ്ങണ സമയമാണല്ലോ അല്ലേ?
അതെ അതെ എന്നാ കടന്നില്ലേ?
കെടന്ന് ഒർക്കം വരുന്നില്ല
ഉം, എന്താ വിശേഷൊക്കെ പിള്ളരക്കെ ഉറങ്ങില്ലേ?
ഓ. എല്ലാരും ഉറങ്ങി ശേനല്ല തണുപ്പ് തണുപ്പ് ഉണ്ടെങ്കി പിന്നെ വേ ഉറക്ക വര
ഉം ഇല്ല, ഇപ്പ മഴയില്ല അവിടെ ഉണ്ടോ മഴയുണ്ടോ?
ഇല്ല, മഴ ഇപ്പൊ കാണുന്നില്ല ഇത്ര നേരം ഉണ്ടായിരുന്നു.
ആ ഇവിടെ ഉച്ച മുതല് പിന്നെ പെയ്തിട്ടില്ല ഉച്ചവരെ മഴ ണ്ടായിരുന്നു.
ഉം
പിന്നെ എന്താ വിശേഷോക്കെ?
എന്ത് വിശേഷം അവിടെ കറണ്ട് ഉണ്ടോ?
ആഹ, കരണ്ടുണ്ടല്ലോ.
മ്മ് മ്മ് വിടെ എടക്ക് പോവുന്നുണ്ട്.
പോണ്ടേല്ലല്ലോ ഇപ്പൊ ഫുട്ബോൾ ആ സമയത്ത് കരണ്ട് പോണ്ടേല്ലല്ലോ. എന്തെകിലും ആയിരിക്കും.
ഓരോ ഏരിയേൽ. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ മഴേന്റെ പ്രശ്നങ്ങൾ ഓരോന്നും ഉണ്ടാവും, മരഒകെ വീണിട്ടുണ്ടാാവും. പലതുംഉണ്ടാവല്ലോ.
ഊണ്ഒകെ കഴിഞ്ഞോ എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യലായിട്ട് എന്തായിരുന്നു?
ഇന്ന് എല്ലോടത്തും മത്തിച്ചാക്കരയല്ലേ.
ആഹ മത്തിയായിരുന്നുല്ലെ.
ഉ നല്ല പഞ്ഞിയൊക്കെ ഉണ്ടല്ലേ അവിടെങ്ങനെ പഞ്ഞിന്നാ പറയ അതാ ട്ടാന്ന പറയാ.
പനിഞ്ഞില് പനിഞ്ഞില്ന്നാ പറയണ്.
ആ ആ മലപ്പുറാണോ?
അല്ല അല്ല
അല്ല.
ഉം വേറെ എന്താണ് ഇന്ന് ഇവിട മത്തി മാത്രേ ഉള്ളായിരുന്നോ വേറൊന്നും ഉണ്ടായിരുന്നില്ലേ പച്ചക്ക ഉണ്ടായിറുന്നില്ലേ? ആഹ് അപ്പൊ മത്തി പൊരിച്ചു വറുത്താ
ആഹ് ആഹ് അതെ.
നല്ല കോമ്പിനേഷനാ സാമ്പാറും മത്തീം
ഈ പപ്പടം.
ആഹ് പപ്പടം അച്ചാറ്
അവിടെയോ
ഇബടെ എന്താ ഇത് മോരു കറിയായിരുന്നു മോരുകറീം പിന്നെ ഇത് ആഹ് കൊഴുവ ഇല്ലേ കൊഴുവ മീൻ അത് വറുത്തത്
മ്ഹ് അവിടെ കടൽ മത്സ്യോ അതോ പുഴ മൽസ് താ കിട്ടയാ കൂടുതലായിട്ട്?
ഇവിടെ പുഴെലെ ഈ പിള്ളേരൊന്നും കഴിക്കൂല പുയെലെ
ഇവിടെന്നും പുഴെ ഇവിടെന്നും പുഴത്തെ ന്നും കിട്ടത്തന്നെല്ല.
ആഹ് ഇവിടെ ഇപ്പോഴേ ഒക്കെ ഇണ്ട് അപ്പൊ അവിടെ ചൂണ്ട ഇടാനൊക്കെ പോയി കിട്ടുന്ന മീനൊക്കെ കിട്ടും.
ഗ്രാമാണോ അവടെ?
അല്ലല്ല പുഴ.
അല്ല ഗ്രാമ പ്രദേശങ്ങളിലാണല്ലോ ഇതൊക്കെ കൂടുതൽ കാണ
അപ്പ ഏർ ഇ ഇപ്പൊ മഴ പെയ്ത് വെള്ളം കേറിക്കണ കാരണം മീൻ ഇണ്ടാവും. അപ്പൊ ഇവിടുത്തെ കര ചേട്ടന്മാര് പുഴയിലിങ്ങനെ വല ഇത ഇത്കുമ്പോ പോവും ചൂണ്ടയിടാനൊക്കെ പോകും അപ്പ കിട്ടുമ്പോ കൊണ്ടെ തരും.
ആഹ് ആഹ് അഹ് ടേസ്റ്റ് ണ്ട്
ടേസ്റ്റ് ണ്ട് അ ഫ്രിഡ്ജിൽ ഇരിക്കി പിള്ളേര് കഴിക്കൂലാത്താരണെ പാടാ അത് താ ണ്ടാ ക്കി കഴിഞ്ഞാൽ പിള്ളേർക്ക് പിന്നെ വേറെ ഇണ്ടാക്കണം
ആഹ്
അ അത എടുത്തില്ല അത് അടെരിക്കണ്ട പിന്ന ഉണ്ടാക്കാന പാടാച്ചി മറ്റേ മീൻ നന്നാക്ണ പോലെല്ല ല്ലോ.
ആഹ് ആഹ് ആഹ് കുറച്ച് നല്ലൊരു ഒരു വഴു വഴുപ്പുണ്ടാവൂലേ അയിന്റെ കൂടുതല്.
അതെ അതെ ചാരൊക്കെ ഇട്ട് ഒരുങ്ങി കഴുകിടുക്കണം
ആഹ് അങ്ങനെതായ ടേസ്റ്റ് നമ്മളത ത്തിന്നിട്ടില്ല
ഓഹ് വേഷോ അങ്ങനെ ഒന്നുംല്ലാത്ത മീനണല്ലോ
ഏതാണ് നല്ലത് കഴിക്കുന്നത് കടലാണോ അതോ.
ആ അശ ഈ. പുഴ പൊഴേന്ന് കിട്ടണേല് ഈ പാമ്പോലത്തെ മീനുണ്ട് കാണുമ്പ തന്നെ എനിക്ക് അറപ്പാ ശരിക്കും പാമ്പാന്ന തോന്നുള്ളൂ അയിനെന്തോ പേര് പറയും ഓ മറന്നു പോയി പേര് ആ അത് നന്നാക്കിയൊക്കെ എടുക്കും ഞാന് പഷേ അത് ഞാൻ കൈകുല. എനിക്കെന്തോ പാമ്പിനെ പോലെ തോന്നും അ - ആഹ ആ അത് നമ്മള് കാണാതെ നമ്മള് കാണാതെ നന്നാക്കിട്ടുണ്ടാക്കിയൽ തരുവാണേ ചെലപ്പോ കഴിക്കട്ടോ കണ്ട കഴിഞ്ഞ- ക്കാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ, അവിടത്തെ മക്കൾക്ക്‌ക്കെ ഇഷ്ടാ
ഇല്ല അവര് കഴിക്കൂല അവര് പൊഴേലെ കഴിക്കൂല പോഴ മീൻ കഴിക്കൂല ഇപ്പൊ ഇവർക്ക് ചാള മതി കുടിച്ചു ഇല്ലേ
ആഹ ആ ഹ് ആ ഹ് നിങ്ങളെ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്- ചെറിയ പെൺകു
ആഹ് അതെല്ലാരും പറയും ഹ് എന്റെ ഹേ എനിക്ക്- ആ നാപ്പത്താറ് വയസുണ്ട്
ആഹ് ആഹ് പറയില്ല ട്ടോ
മോളെ എളയമോള് പത്തിലാ അപ്പച്ച
ഓരൊക്കെ വല്യ മക്കളായി പോയില്ലേ
അതെ പിള്ളാരൊക്കെ ഒറങ്ങീല്ലേ
ഏ ആ ഒരാളേ ഉള്ളൂ ഇവിടെ.
അതെയോ
ഉം ചെറിയ മോന്
ഉം എത്രയിൽ പഠിക്കുവാ
എന്തോ
മറ്റ്‌ പിള്ളോരൊക്കെയോ
എല്ലാരും ഉറങ്ങി ആ എനിക്ക് ഒരാളെ ഉള്ളു പിന്നെ വേറെ ആൾക്കാരൊക്കെ അപ്പറത്തുണ്ട്
ഉം ഉം ഉം
നാളത്തേക്ക് രാവിലെ എന്താ
നാളെ എന്നാ ഇത് അരി പച്ചരി ഇല്ലായിരുന്നു എന്നിട്ട് വറുത്ത പൊടി എടു ത്തിട്ട് അതിലിച്ചിരി തേങ്ങയും ചോറും സോഡാപ്പൊടിയും പഞ്ചസാരയിട്ട് ആഹ് അടിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ അപ്പം ചുടും
അ അ ആ അതിന് എന്നാ കറി വെ
ഉം കറി എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചോണ്ട് കിടക്കുവാരുന്നു എന്ത് വെക്ക ണോന്നുള്ളത് കെഴങ്ങ് ഇരിക്കണ്ട് കെഴങ്ങൊക്കെ ഈ പിള്ളേര് ഒരുമാതിരി ഒന്നും കഴിക്കൂല അതാണ് ഏറ്റവും പാട്
ആഹ്
കറിയൊക്കെ കഴിക്കാനൊരു മടിയാണ്
എറച്ചിയൊക്കെ ഇറച്ചിക്കറിയൊക്കെ ആവൂല്ലേ കൂടുതല് കഴി
ഉം ചിക്കനാണ് താല്പര്യം
ആഹ് അതെല്ലാ പിള്ളാരും അങ്ങനെ തന്നെയാ അതും പൊരിച്ചത് വേണം.
ഭക്ഷണം ണ്ടാക്കികൊടുക്ണ പണിയൊള്ളാർണം അ മിക്ക ദിവസങ്ങളില് ണ്ടാവും ചെലപ്പൊ കോഴിടെ പണിയൊക്കെണ്ടെങ്കിലെ
ആഹ്
അ കഴിഞ്ഞ ഞായറാഴ്യ്ച്ചൊക്കെണ്ടാർന്നു പണി ആ പ്പതിന്റെ ഇച്ചിരിച്ചിരിക്കിന് അത് ഇരുന്നത് ഇന്നൊക്കെയെടുത്തു
ആഹ്
ഇന്നലെക്കെ ഇന്നലത്തെ പണിയിലൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ഇന്നലെ ചിക്കൻ ബിരിയാണിയായിരുന്നു പിന്നെ വെറുംചോറും കറീംണ്ടാര്ന്നു ആഹ് ച്ചിരി ബീഫിരിക്കിണ്ട് ബീഫെട്ത്ത് വെച്ചാല് പിള്ളേര് രണ്ടുപേരും കഴിക്കണ്
ഇവ്ടാരും കഴിക്കില്ലത്
ബീഫോ
ഉം ഇവ്ടാർക്കുഷ്ടല്ല ഞാൻ കഴിക്കും ക്ഷെ ബാക്കിള്ളാർക്കുഷ്ടല്ല.
വാങ്ങിക്കാറില്ലായിരിക്കുലേ....
അഹ് ഒരാക്ക്മാത്രായി വാങ്ങൂലല്ലൊ പിന്നെ അച്ഛൻ കഴിക്കും.
ഉംമ് മ്
അച്ഛപിന്നെ ജോലിക്ക്പോവുമ്പോ അ അ അച്ഛള്ളപ്പമാത്രംകൊറച്ച് വാങ്ങും അതൊന്ന് വരട്ടിവെക്കും ആക്കും ബാക്കിയാർക്കുംഷ്ട ല്ല പിന്നെല്ലാർക്കുംതന്നെ എറച്ചികറി എറച്ചിക്കറി മീൻകറിതന്നെ
മ് കോഴിവരച്ച്കറിവെക്കോ.
അഹ്
ഉം.
അതൊക്കെ വാങ്ങും അത്പിന്നെ അത് മക്കെപ്പഴതല്ലെ കിട്ടൊള്ളു മീൻ ചെലേപ്പക്കെ നല്ലതൊക്കെകിട്ട ട്ടൊള്ളു ചെലേമിസം മീൻണ്ട് ഒരുരസോല്ല്യാത്ത മീനായിരിക്കും
ആഹ് പ്പസുഖവല്ലെ ജലദോഷണ്ടോ?
ആഹ് ത്വ്ടെ തണ്പ്പ് നല്ലോംണ്ട് അപ്പറത്തുപ്പറത്തൊക്കെ നല്ല വയലുംകാര്യങ്ങളൊക്കെയാ അവ് മഴ മഴപെയ്തയിഞ്ഞാല് നല്ല തണ്പ്പാ
ഗ്രാമാണൊ?
ഏഹ് എ ഗ്രാമന്നല്ല നഗരല്ല അങ്ങനത്തൊരു പ്രദേശാണ്.
പട്ടണത്തിൽ ഇഷ്ട...... ഇങ്ങനത്തെ ഗ്രാമപ്രദേശങ്ങളാ പച്ചപ്പും....... വയലും തോടും കുന്നും ഒക്കെ.
നഗരത്തിന് നഗരമുണ്ട് ഗ്രാമത്തിന് ഗ്രാമുണ്ട്.
ഓടുമ്പോഴൊക്കെ ഇണ്ടാവും..
ആഹ് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട്.
അപ്പൊ. ഒന്നാമത് ചെറുതന് ഫാന് വേണം അല്ലെങ്കിൽ ഉറങ്ങൂല ഫാന് ഓഫ് ആാക്കി അറിയാ
ആഹ് പിന്നെ ആ ഒന്നും നിവർത്തില്ലതായിപ്പോയി. മൂക്ക് എകട കൊ......
ആ നല്ല ഒച്ച ഇങ്ങനെ അടഞ്ഞിരിക്കണ പോലെ സംസാരത്തില്...,
അത് രാവിലത്തേക്ക് ശരിയാവും.
രാവിലെ എപ്പ നിക്കും.
രാവില ഒരു ആറ് മണി.
അതെയ ആഹ് ഉ. രാവിലത്തേക് പിള്ളേർക്ക് സ്കൂള പോണ്ടേന്നാളെ.
ആ പിള്ളേർക്ക് പോണം എനിക്കും പോണം.
ഒക്കെ ജോലിക്കാര അവിടെ പിന്നെ മോനൊക്കെ ഉണ്ടാവാൻ വേണ്ടി വണ്ടി വരും.
ഉം.
വണ്ടികയറ്റി വിടും നേരെ പോകും.
എത്ര മണിക്കൂർ
യേഹ്.....
ഞാനോ
ആ കൊറച്ചും എല്ലാവാരും എത്ര മണിക്ക് ജോലി കഴിഞ്ഞഞ് വരും
ആ അമ്മ ഉണ്ടാവും അവിടെ ഞാൻ കുറച്ച് വൈകും കുട്ടീനെ അമ്മ നോക്കും......
ആഹ
നമുക്ക് പിന്നെ എല്ലാ തിരക്കിറെ ഇടയിലും ഇവിടെ എത്തിപ്പെെടണ്ടേ.. കൊറച്ചു ദൂരെ ആണ് അപ്പൊ പിന്നെ മെല്ലെ മെല്ല എടു ആഹ ആഹ് അതേള്ളൂ ട്രെയിൻ സൗകര്യങ്ങളൊന്നും ഇവിടന്നില്ല......
ഉം ഉ എന്നാലേ നേരെ ഒത്തിരിയായി ഞാൻ വിളിക്കാത്ത ഒന്നാ പിന്നെ.
ഓ ആഹ ശരി ശരി ശരി.